ആഹ
ആഹ ആഹ് ഇന്നാ ഹലോ മം നിൽക്കുന്നില്ല
ഹലോ
അല്ലോ കേളിക്കണ്ടോ?
ആഹ കേൾക്കണ്ട
ആഹ് ആ പറഞ്ഞോളൂ
ഫുഡ് കഴിച്ചോ?
ഫുഡ്‌ കഴിച്ചിട്ട് ഇല്ല കഴിക്കൻ ആവുന്നുള്ളൂ
രാവിലെ എന്തേന്നു കടിയൊക്കെ
ഏഹ് രാവിലെന്ന് എന്തേര്ന്നു ഓട്ടപ്പൊ
ആഹ് കറിണ്ട്ന്നോ
കറി എന്തേര്ന്നു കറിന്ന് ഒന്നും ഇണ്ടായിട്ടില്ല പിന്ന ചെറുപ് പയറിന്റെ ഒരു തോരം പോലെ ഇണ്ടാക്കിണ്ടാര്ന്നു ഹസ്ബൻഡിന് എന്തേ പറ്റീ
എനിക്ക് ദോശേര്ന്നു
എല്ലോട്ത്തും അങ്ങനെത്തന്നെ ദോശയാണ് ഫേവറേറ്റ്
ആഹ് ശെ പിന്നെ ചമന്തി അങ്ങൻതന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവുല്ലേ
ആഹ് അതൊക്കെ റെഡിയായി ഞാന് വർക്കിന് പോവ്ണ്ട് അപം പിന്നെ അവിടെയാണ്
ആഹ് അപൊക്കെ നേരത്തെ റെഡിയാക്കിയാണ്ട് വർക്കിന് എറങ്ങും
ആഹ് അതൊക്കെ നേരത്തെ റെഡി ആക്കും
ആഹ് പിന്നെ അങ്ങനെ ഫുഡൊക്കെ നല്ലോംഉണ്ടാക്കാൻ കഴിയോ
ആഹ് ഫുഡ് കൊഴപ്പല്യാതൊക്കെണ്ടാക്കും
ആഹ്
ഞാനങ്ങനെ
ഞാന് ആഹ് പുഡിംഗ് അല്ല ഇണ്ടാക്ക്നോണ്ട് വല്യ താല്പര്യം എനിക്കില്ല വെറൈറ്റി പരീക്ഷിക്ക്നോടൊന്നും വല്യ താല്പര്യം ഇല്ല വീട്ട്ല് ല്ലേ സാധാ ഫുഡൊക്കെ ഇണ്ടാക്കുന്നല്ലാതെ
ഇണ്ടാക്കും പക്ഷെ എല്ലാ ഫുഡിനോടും ഇഷ്ടം കഴിക്കാന ങ്ങനെ വല്യ ഇഷ്ടൊന്നുല്യ
ആഹ് ആഹ് പിന്നെന്താ രാത്രിയക്കും ഒന്നായിട്ട് ഫുഡ് ഇണ്ടാക്കല അതോ രണ്ട് മൂന്ന് നേരായിട്ട് വെക്കലാ
ഇല്ല ഒരു നേരം തന്നെ ഇണ്ടാക്കൊള്ളൂ പിന്നെ വന്ന് കെയിഞ്ഞാല് എന്തെങ്കിലും ചെറ്ത് എന്തെങ്കിലും ചെലപ് ഇപ്പ ഉണ്ടാക്കൊള്ളൂ അല്ലാതെ ഇണ്ടാക്കൂല
ആഹ്
ഞാൻ പിന്നെ രാത്രിങ്ങനെ ഫുഡ് കഴിക്കാറില്യ
ടയറ്റിലാവുലേ
അങ്ങനെ എല്ലാ പൊതുവെ അങ്ങനെ കഴിക്കല് ണ്ട് ഇല്ല എന്തെങ്കിലും ചെർദെന്തെങ്കിലൊക്കെ കഴിക്കാെള്ളാെ
താഹ് എന്ത് ഫുഡൊക്കെ അറിയാ ഉണ്ടാക്കാ ഏതൊക്കെ റെസിപ്പീസ് അറിയാ
മന്തി ഇണ്ടാക്കും ബിരിയാണി അതേപോലെ ആഹ് ഒരു വിധംഎല്ലാവും ഉണ്ടാക്കും യൂട്യൂബിൽ നോക്കിട്ടൊക്കെ ഒരുവിധൊക്കെ ഉണ്ടാക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂട്യൂബിൽ നോക്കും പിന്നെ നമ്മള് സ്വയം അങ്ങണ്ട് ഉണ്ടാക്കും.
ആഹ് ഞാനും അങ്ങൻത്തന്നെ എനിക്കുംആദ്യം അറിയൊന്നും ഇല്ലേര്ന്നു പിന്നെ തനിച്ചാവുമ്പൊഅങ്ങനെ ഓൾ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെപ്പോ പരീക്ഷിച്ചണ്ട് ഓരോ ഐറ്റംസ് അങ്ങെ ഉണ്ട ഇയാൾടെ അങ്ങനെ ലെവലായതാണ്
ഉ
ആഹ് ഇൻക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വല്ലിയ പിടുത്താെന്നും ഇല്ലായിരുന്നു
ഉം ഉം ആഹ് എല്ലാരും അങ്ങൻതന്നേണ് എല്ലാർക്കും ഇപ്പ അറിഞ്ഞിട്ടൊന്നൊ ല്ലല്ലോ
ആഹ്
ഒക്കെ യൂറ്റ്യൂബില് നോക്ക്യപൊക്കെതന്നെ എല്ലാരും ഇണ്ടാക്കല് ഏഹ്
ഇണ്ടാക്കാനും ഞമ്മളെന്നെ കഴിക്കാനും നമ്മളെന്നെ അപ്പൊപിന്നെ അങ്ങനെ നമ്മള് സ്വയം അങ്ങനെണ്ട ക്കിങ്ങാണ്ടങ്ങനെ പഠിക്ക ഓരോന്ന്
കുറ്റം പറയാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല പ്രായമായവരൊക്കെ ഉണ്ടാവുമ്പഴല്ലേ നമ്മുക്കരു പേടിയള്ളൂ
അവള് തനിച്ചാവ പിന്നെ
ആത് പിന്നെ ഹസ്ബൻഡും മക്കളും മാത്രമായതുകൊണ്ട് പിന്നെ
ആഹ അതെ
പിന്നെന്ന് വെച്ചാല് എന്ത ആ ഉള്ളതൊക്കെ പോലെത്തന്നെ
ച്
ചെലപ്പോ ചെലപ്പോ എന്തെങ്കിലൊക്കെ കൂടുംകൊറയൊക്കെ ചെയ്യും
ആഹ അതെ ഞാൻ ഉണ്ടാക്കിയ സാധാരണ ഉപ്പാന കൊറയല് എനിക്ക് ഉപ്പ് ഇടാൻ ഭയങ്കര പേടിയാണ് ഉപ്പ് ഏറിയാ പിന്നെ കൊറക്കാൻ കഴിയുല്ലല്ലോ അപ്പൊ ഞാൻ എന്ത്കേറി കുറഞ്ഞാ പിന്നെ ഇട്ടാ മതി ഏറെേ പിന്നെ ഒന്നും ചെയ്യാൻ കഴയില്ലല്ലോ അപ്പൊ ഞാനെ ന്ത് കറിയ ഉണ്ടാകിയാലും ഉപ്പായ്ക്കും കുറവ്
ആദ്യൊക്കെ ഫുള് ഉപ്പ് കൂടുതൽ അവലേനി ക്ക് എപ്പഴും കൊറച്ചരു ഉപ്പ് ഇങ്ങനെ കൂടി ന നിക്ക് ഈ പ്രഷർ കുറവുള്ള കാരണം അത്ങ്ങനെ ഇട്ടിട്ട് പിന്നെ കൂടൽ തുടങ്ങി ഇപ്പൊ വേണ്ട ഫുള്ള് കുറച്ചിട്ടാണ് ഇട്ട
ആ ഞാൻ ഉപ്പിട്ട ഹസ്ബന്റിന്റെ വക ഒരു ഉപ്പിടലുണ്ടാവും ഞാൻ എന്തക്കു ഉപ്പിട്ടാലും ഉപ്പ് ഉണ്ടാവില്ല
ഉം മക്കളക്കെ സ്കൂളി പോകാനായത
ആഹ് ഒക്കെ സ്കൂൾ പോയതാ തനിചെന്നെ ള്ളൂ ഇവിടെ വീട്ടിലൊക്കെ നേരത്തൊക്കെ സ് സ്കൂൾ പോയി ഞക്കൊ വൈകുന്നേരം വന്നിട്ട് വേണം
ഉം
വരുന്ന വരെ ഫ്രീ ആണ്
പഴേതൊക്കെ കഴിയുണ്ടാവൂലെ
ആഹ
ഉ നമുക്ക് സ്കൂളുള്ള ദിവസങ്ങളില് വേഗം പണികള കഴിയും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പിന്നെ അങ്ങനെ നിക്കും
ആഹ് സ്കൂളട്ടിൽ എല്ലാരും ഉണ്ടെങ്കി ഒഴിവണ്ടാവൂല
ആഹ
വീടാകെ പരന്നിട്ട് മക്കളല്ലേ ആകെ പരത്തിയിട്ടും കിച്ചണോക്ക ആകെ ഇതാവും എല്ലാവരും പോയാ ഫ്രീ ആയിട്ട് അങ്ങനെ വരുന്ന വരെ ഫ്രീ ആയിട്ടിരിക്കാ
മക്കള് എന്താണ് വർക്കിന്റെ പോണ അന്ന് വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരും ലീവ്ള്ളന്ന് ചിലപ്പോ പണികള് അങ്ങനെ നക്കോ ലീവല്ലേ പോവണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും
മടിപിടിച്ചങ്ങ് അങ്ങനെ ഇരിക്കുലെ ഞാനതെ പണി നേരത്തെ ഒര്ങ്ങിയ ന്റെ വേംകയ്യുട്ടോ എല്ലാ എല്ലാരും പോയാ പിന്നാരുല്ലല്ലോ പറയാനും താക്കാനൊന്നും ആരുല്ലല്ലോ. പ്പൊ ഞാനങ്ങനെ ഇരിക്കും. അങ്ങനെയ ഇൻക്ക് ചെൽപ്പോ ടൈം വെയ്ക
ഉം
ഫോണ് മൊബൈല് യൂസ് ചെയ്ത് അങ്ങനെ ഇരുന്നാ പിന്നെ ടൈമ് പോണതറിയില്ലല്ലോ
ഇടി ഇവിടെങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കണിട്
ഏ
ഫുഡഴിക്കാൻ വേണ്ടീട്ട് വിളിക്കണ്ട് ഞാനൊരു അഞ്ച മിനിറ്റ് കുറ്റും കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് നിന്നക്കാ അഞ്ചിൻറ്റും കൂടെല്ലേ ആ എന്താ മീൻ കിട്ടി
മീന് മത്തിയാണ്
ഇന്ന് ഒന്നും കിട്ടീട്ടില്ല
മത്തി ഫ്രൈ ചെയ്തക്കാണ് ഇന്നലെ വാങ്ങിയതാണ്. ന്ന് വെള്ള്യാ യോണ്ട് മീനൊന്നും വന്നിട്ടില്ല
ആ
വെള്ളിയാഴ്ച ആയോണ്ടന്നെ മീനൊന്നും വര്ല്ലല്ലോ. മീൻ തൊന്നുംപിന്നെ, തലേ ദിവസം നെ വാങ്ങി വെച്ചതാണ്
എല്ലാ ദിവസം വാങ്ങി വെക്കും പിന്നെ ങ്ങട് വരാള്ളതോണ്ടേ വേഗം പണികൾ കഴിക്കാൻ വേണ്ടീട്ട് തലേ ദിവസം വാങ്ങിയക്കും എടക്ക് തലേ ദിവസം തന്നെ കറി വെച്ച് വേക്കും എല്ലാന്നുണ്ടെങ്കില് എന്താ എന്താണ് തല് ഉം പിറ്റേ ത് നേർത്തെ അവര് രാവിലെ വെക്കു ന്നിപ്പോ മീനൊന്നും കിട്ടീട്ടില്ല വെറും ചോറ് മാത്രം വെച്ചിട്ടൊള്ളൂ മോളോട് യെന്തെങ്കിലൊക്കെണ്ടാ ക്ക വേണ്ടി പർഞ്ഞിട്ടിണ്ട്
ആഹ് തലേ ദിവ്സെന്നൊക്കെ പ്രിപ്പെയ്റെയ്യാണെങ്കി പിന്നെ രാവ്ലെ സുഖാണ് ലേ
ആഹ് അതെ ഗ്യാസ് കഴിഞ്ഞ കാരണം രാത്രി വെക്കാനും മാർഗല്ല മറ്റേ രാവില ആവുമ്പ പിന്നെടുപ്പത്ത നമ്മ ഗ്യാസ് ചെയ്തിപ്പപ്പോ വിചാരിച്ചാതി ബാഗ കണ്ട് കിട്ട്ണുല്ലല്ലോ ഗ്യാസ്
ആ എന്റെത അങ്ങനെ തന്നെ ഗ്യാസ് കഴിഞ്ഞണ ഒരു കുറ്റിയൊള്ളത് കഴിഞ്ഞു
ഇപ്പോ പിന്നെ ഇ സി കുക്ക്ണ്ട് ഇ സി കൊക്ക് കറണ്ട് പോയാൽ അതും പറ്റൂലല്ലോ
ന്റെ അതും കംപ്ലൈയിന്റ് ആയി
ഇത് കംപ്ലയിന്റ് ആയോ എന്ന് ചോദിച്ചാൽ കംപ്ലൈന്റ് ആണ് ന്ന വർക്ക് ആവ്ണുണ്ട് രണ്ടും കെട്ടക്കാവല ഇടക്ക് അതിന്റെ സ്വിച്ചിന് വല്ല്യൊരു ചെറിയൊരു കംപ്ലയിന്റ്ണ്ട് സ്വിച്ചിനൊരു കപ്ലയിന്റ്ണ്ട് അപ്പോ അത് ഓണാവാൻ ഓണാക്കാനൊക്കെ കുറച്ചൊരു ബദ്ധിമുട്ടു അമർത്തി അമർത്തി അമർത്തി ത്തിയൊര് വിതാക്കി
ആ ഇത ഒരു ദിവസം പെ പെട്ടെന്നണ്ട് ഓഫ് ആയതാ. നന്നാക്കണം നന്നാക്കിട്ടില്ലതുവരെ, ഇപ്പൊ ഗ്യാസുല്ല ആ കറന്റെടു പ്പുല്ല
ആ അതന്നപ്പണ്ടായിത് പക്ഷെ അടുപ്പ് കത്തിക്ക സുഖാട്ടാ, ണ്ട് കത്തി കിട്ടി കഴിഞ്ഞാല് നല്ല സുഖം വേഗം വേഗം ആവും. പ്പ വരാ തിന്നൂട്. രഞ്ചിറ്റ് രഞ്ചിറ്റ് ഇപ്പ വരപ്പ വരാ
നമ്മള് ക്യൂവാ. കത്ത് കിട്ടിയാ നല്ല ചൂടുണ്ടാവും ഒക്കെങ്ങനെ വേഗം വേഗം ചെയ്താ ജോലി വേഗം ഒരുങ്ങോ പക്ഷെ ഈ രാവിലെക്കെ രാവിലെ കു ട്ട്യേള് മദ്രസ് പോണെ ടൈമ് ലൊക്കെ ചായണ്ടാക്കി കൊടുക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട്
അതാണ് വൈ ഈ വൈകുന്നേര ത്തെ പണിയാണമക്ക് ബുദ്ധിമുട്ട്. അവ രാവിൽക്കത്തെ പിന്നെന്തായാലും അയ്മാണ്ട് ചെയ്യല്ലോ. അപ്പൊ തൊക്കെണ്ട് തീരും പക്ഷെ നമ്മള് വൈകിട്ടുള്ള വർക്ക് ആകുമ്പോള്. അപ്പൊ പിന്നെ അതിനയി റ്റ് നമ്മള് കത്തിക്കണ്ടേ?
എല്ലാ വേകീട്ട് വല്ല പപ്പടം പൊരിക്ക മു ട്ട പൊരിക്ക അയിനൊക്കെ അങ്ങൻത്തെ ചെറിയ ജോലികൊക്കെയാണ് ബുദ്ധിമുട്ട്.
എന്തെകിലും ഓംലറ്റ് ഒബ്ലേറ്റ് പൊരിക്യാ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ടേ
ബുദ്ധിമുട്ട്. രാവിലെ പിന്നെയാണ്ട് തീയത്തിക്കിട്ട്യാ പിന്നെ ഉച്ചവരെ അതങ്ങനെ
രാവിലെ എത്ര തോന്ന പണിയിണ്ടകിലും ഇടിച് വരി ച് കഴിഞ്ഞാൽ അത് വേഗം തീരും.
ആ അതെ ശരിയാ
പ്രശ്നള്ളല്ല.
അപ്പ കഴഞ്ഞു ഉച്ചകത്തെ ചോറോയിയൊക്കെ കഴിഞ്ഞു ഇപ്പ രാത്രി വല്ലതു വേണങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ അട്പ്പാന്നെ കത്തിക്ക അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ
ആ അതതെ രാത്രി അങ്ങനെ വർക്ണ്ടാവലില്ല എന്തെങ്കിലും. ഇതേപോലെ ഇന്നപ്പോ ഹസ്ബന്റ് ആണെങ്കിൽ ഓഡസ് എന്തെങ്കിലും അങ്ങനെ ഇണ്ടാക്കണ്ടാവൊള്ളോ അത് ഒരുവിധം എങ്ങനെങ്കിലും എന്താണ് ഏച്ചി കുക്കുമ്പോ തന്നെണ്ട് വെക്കും കത്തിക്ക് നെക്കി നെക്കി നെക്കി ഓട അവണ വരണ്ട നക്കൂ
അപ്പൊപിന്നെ മഴയും തണുപ്പായിണ്ട് ഫുഡ ഒക്കെ രാത്രിയാമ്പോത്തന്ന്നെ ചൂടാർണൊണ്ടേ
പിന്നെ മക്കൾക്ക് പിന്നെ അത്ര വലിയ നിർബന്ധംഒന്നുമല്ല
ആഹ്
ചൂടുള്ള വേണന്നൊന്നുല്യ
പിന്നെ നല്ല, ചോറ്റ്ക്ക് നല്ല കൂട്ടാൻല്ലെങ്കി കുട്ട്യാക്കൊന്നും പറ്റൂല. അപ്പൊ രാത്രി വല്ല മു മുട്ട പരിക്കൊ എതലും ചൊയണ്ടി വരും.
ഉം
ഓര്ക്ക് ഫുഡ് നല്ല ഇല്ലെങ്കി പറ്റൂല
എന്താ
ഫുഡന്നും നല്ലെതല്ലങ്കി കുട്ടിഅളൊന്നും കഴിക്കൂല്ല പ്പ രാത് അത്ര സ്പെഷല ആയിട്ടല്ല മുട്ട എന്തെലുമൊക്കെ വേണ്ടരുന്നാറേ
കേൾക്ക്ണ്ല്ലേ
എപ്പണ്ട് സൗണ്ട്ന്ന് കേൾക്കാത്ത പോലെ തോന്നുന്നു ഞൻത് പുറത്തക്കറിങ്ങ കാരണമാണോന്ന അറിയില്ല
ആഹ് കയിച്ചു പ്രോബ്ലം ണ്ടോ
ത്രേം മക്കള്ണ്ടാ
ഹലോ
ചെറിയ മക്കളുണ്ടോന്നോയ്ക്യാ
ആഹ് ചെർത്ണ്ട് ഒക്കെ സ്കൂൾ പോണ കുട്ടികളെന്നെയാണ് ചെറുത് യു കെ ജിയിലാണ്. അയ്ന്റെ മേലല്ലത് രണ്ടില്. അങ്ങനെ പിന്ന ഒമ്പതാ ഒമ്പത് ആറ് അങ്ങനെയൊക്കെ പോണ ങ്ങനെ ന്ന ശരി